ഹലോ
ഹലോ
ഹലോ ആണീ സുഖ ആണോ ഹലോ കേക്ക്ന്നില്ലേ. കേക്ക്ന്നില്ലെ ഹലൊ.
ആഹ് കേക്കുന്നുണ്ട്. സുഖം. വിന്നെ സുഖം. പ്രത്തേകിച്ചൊന്നും പറയുന്നില്ല.
വീട്ടുകാരൊക്കെ എന്താ പറയുന്നു.
വീട്ടിലെല്ലാർക്കും സുഖം.
ഉം. പിന്നെ
വിൻ പിന്നെ.
കോളേജിലൊക്കെ ആഹ് മഴയുണ്ടടി.
ഉം. കോളേജിലൊക്കെ നന്നായിട്ട് പോകുന്നു. നി നിന്റെ കോളേജൊക്കെ എങ്ങനെ പോകുന്നു.
കോളേജ് കൊഴപ്പ ഇല്ല. പക്ഷെ യാത്ര കൊറച്ച് ബുദ്ധിമുട്ടാ.
ആണൊ. ഓഹോ ട്രെയിനാണോ നീ പോകുന്നേ.
ആഹ്
ഓഹോ. ആ ആ
ട്രെയിന് പോകുന്നത് കൊറച്ച് ബുദ്ധിമുട്ടാ. കാരണം. തെരക്കൊക്കെ അല്ലേ.
ആഹ് ഹാ
പിന്നെ താമസിച്ചു ആ നിക്കപ്പോഴു ഒക്കെ വരുന്നത്.
ഉം. നിനക്ക് ബസിന് പോക്കൂടെ.
ബെസിന് പോകാം. പക്ഷെ കൊറച്ച് ചെലവ് കൂടുതലാ. ട്രെയിനെ വെച്ച് നോക്കുമ്പം. അത് മാത്രല്ല. കൊറെ സമയവും പിടിക്കും.
ഉം
ട്രെയിൻല് പോകുമ്പോ അധികം നേരം ട്രെയിനകത്ത് നൽക്കണ്ട. പറ പെട്ടെന്ന് ത്തുംപക്ഷെ ബസ് അങ്ങനെയല്ല കൊറെേ സമയം നമ്മളിങ്ങനെ കാത്ത്. കാത്ത് ഇരിക്കണം.
ഓഹ്. ഓഹ് ഓ ഹ് ഓഹോ
അങ്ങനാ. പിന്നെ ഇവിടുന്ന് ഫ്രണ്ട്സൊക്കെ ഇണ്ട്. അപ്പ പിന്നെ അവരെ ഒക്കെ ആവുമ്പോ കൊറ്ച്ച് സംസാരിച്ച് ട്രെയിനിലൊക്കെ പോകുമ്പോം നല്ല രസ്വ പക്ഷെ ബെസ്സിന് ഞാനും ഇവിട്ന്ന് ഒറ്റയ്ക്ക് പോകേണ്ടി വെരും.
ആഹ്ഹ ആഹ്.
കോളേജ് കൊളച്ച് ദൂരത്തിലാണെ.
എന്താ
കേട്ടില്ല
എന്താ നീ പറഞ്ഞെ
കോളേജ് കൊറച്ച് ദൂരത്തിലല്ലെ. അപ്പൊ അടുത്തൊന്നും.
എനിക്ക് ഹോസ്റ്റല് നോക്കിക്കൂടെ എങ്ങനാണ്.
അത്. ഞാൻ ആ ആ സമയം ഞാൻ കോളേജ് ഒന്നും ഹോസ്റ്റലൊന്നും നോക്കിയില്ല. കോളേജ് ഹോസ്റ്റലെ.
ആഹ് ഹഹ കോളേജ് ഹോസ്റ്റല് നല്ലതാണോ
ആ കൊഴപ്പ ഇല്ലെന്നാ ഇപ്പോഴത്തെ പിള്ളേര്. പറയുന്നത്. പക്ഷെ. ആ എനിക്ക് എന്താ അപ്പ ആ സമയം അവിടെ നിക്കാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പ തോന്നുന്നത് കോളേജ് ഹോസ്റ്റല് മതിയായിരുന്നു എന്നാ
ഇനിയിപ്പ ചേരാൻ പറ്റത്തില്ലേ അങ്ങോട്ട്
ഓ ഇനി ഇപ്പൊ കുറച്ച് പാടല്ലേ നമ്മഅവിടെ ആൾക്കാരൊക്കെ ആയില്ലേ ഇനിയിപ്പോ ഫ്രണ്ട്സിനൊക്കെ കിട്ടി ട്ടാനായാലും കുറച്ച് പാടല്ലേ?
ഓഹോ ഹോ,
അപ്പൊ പിന്നെ ഇങ്ങനെന്നെ മതിന്ന് ഞാൻ വിചാരിച്ചു
ആഹ് ഹാ പിന്നെ നിനക്ക് സുഖമാണോ?
ആഹ് എനിക്ക് സുഖവാ പിന്നെ കോളേജിലെ യാത്ര അതേ ഉള്ളു കുറച്ച് പ്രശ്നം
ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു
ക്ലാസ് ആഹ് കൂട്ടുകാരൊക്കെ ആയിട്ട് കൊറച്ച് പരിചയൊക്കെ പെട്ടു പിന്നെന്താ ടീ എന്താ ടീച്ചേഴ്സ് ഒക്കെ നല്ല ടീച്ചേഴ്സ് ആണ് പിന്നെ നമ്മള് എടുത്തിരിക്കുന്ന കോഴ്സ് കൊഴപ്പില്ലെന്ന എനിക്ക് തോന്നുന്നത് ഇപ്പൊ എക്സാം നടക്കു അല്ലേ അപ്പൊ അതി അത് വെച്ച് നോക്കുമ്പോ വലിയ പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല
ഓഹ് അങ്ങനാല്ലെ
നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞൊ?
ന്റെ എക്സാം ഒക്കെ കഴ്ഞ്ഞ് ഞാൻ ആഹ് ഫോർത്ത് ഇയറിലേക്കുള്ള എൻട്രൻസ് എഴുതാൻ പോവാ
ഓഹ് അതൊക്കെ എങ്ങനെ നടക്കുന്നു?
അതൊക്കെ നന്നായിട്ട് നടക്കുന്നു
നീ അതിന് കോച്ചിങ് സെന്റർ ഒക്കെ നോക്കിയോ?
ആഹ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കയാ
പിന്നെ,
പിന്നെന്താ വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുന്നോ? ആഹ് പിന്നെ ഭക്ഷണൊക്കെ കഴിച്ച് വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ
ആഹ് സുഖായിട്ടിരിക്കുന്നു
പിന്നെ ഇവിടെ നല്ല മഴ
ആഹ് ഇപ്പ എന്താല്ലേ? മഴയായിട്ട് ഈ ഭാഗമൊക്കെ ഭയങ്കര വെള്ളക്കെട്ടായിട്ട് നിൽക്കുവാ
ആണോ ആഹ് ആഹ ഹാ
യാത്രക്കെന്നെ ഭയങ്കര പാടാ വണ്ടീം കൊണ്ടൊക്കെ പൊറത്ത് തോമ്പോ മുട്ടെറ്റം വെള്ളമാ
ആഹ് അതാ ഇവിടെ അങ്ങനെയാ ഇവിടെ നാല് സൈഡും പിന്നെ കണ്ടം ആയത് കൊണ്ട് വെള്ളക്കെട്ടായത് കൊണ്ട് വീടിപ്പം വെള്ളം കേറൂന്ന് പറഞ്ഞു
എന്തൊരു ബുദ്ധിമുട്ടാല്ലേ
അതെ,
വേനൽക്കാലം ആവുമ്പോ മഴ മതീന്ന മഴ വരുമ്പോ വീണ്ടും വേനല് ഇപ്പഴാണെങ്കിൽ കൊതുക് ശല്യം കൂടുതലാ,
അതെ അതെ ഭയങ്കര കൊതുക ഉറങ്ങാൻ പോലും പറ്റത്തില്ല ഗുഡ് നൈറ്റ് വാങ്ങിച്ചിട്ടാ മതി
കുഞ്ഞ് കുഞ്ഞ് കൊതുകള അയ്നത്തുള്ളത്.
അതെ അതെ.
ആഹ് അപ്പൊ പിന്നെ നമ്മളിവിടെ പട്ടിക്കുട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്പൊ പിന്നെ പറയേ വേണ്ട.
പട്ടിക്കുട്ടി ഇപ്പൊ എന്താചെയ്ന്ന്?
അവന്‌ ഇവടണ്ട് ഭയങ്കര കുരുത്തക്കേടാ.
ആണല്ലെ.
ആഹ് പിന്നെ നമ്മള് മറ്റേ വാക്സിനേഷനൊക്കെ എട്ത്തിട്ട്ണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒരെണ്ണം എടു ഇത്തപ്പോ അവര് വീണ്ടും പർഞ്ഞി ഇതുപോൽത്തെ രണ്ട് മൂന്നാൽണം ഉണ്ട്. അപ്പൊ പിന്നെ അതൊക്കെ എ ട്ത്തോണ്ടിരിക്ക്യാ. അതൊക്കെ കൊർച്ച് പൈസ കൂടുതലാ പക്ഷെ നമുക്ക് അതെല്ലെ എട്ത്തല്ലേ പറ്റൂ.
അതെ അതെ അതെ.
അതോണ്ട് പിന്നെ കൊഴപ്പല്ല അല്ലെങ്കി മറ്റേ കടിയൊക്ക ഏക്കുമ്പോ നമ്മള് പോയി ടീ ടീ ഒക്കെ എട്ക്കേണ്ടി വരും. അയ്നെക്കാൾ നല്ല അതിനെ ഇഞ്ചക്ഷൻ വെക്കുന്നല്ലേ.
അതെ ആ ഞങ്ങളിവിടെ ഒരു പട്ടിക്കുട്ടിയെ വേണെന്നുണ്ടാര്ന്നു. നിങ്ങടെ അറിവിൽ പട്ടിക്കുട്ട്യള് വല്ലോം ഉണ്ടോ?
ഞാന് നോക്കാം ഇവടെ കൊർച്ചാ ആൾക്കാരുണ്ട്. അപ്പം അവരോട് ഞാൻ ചോയ് ച്ചു നോക്ക അപ്പം വേറെ പ്രശ്നം ഒന്നുമില്ല ഇതിനെ വളർത്തുന്നോണ്ട് വല്ല പ്രശ്നംന്നു നമ്മള് അതിനെ നല്ല വൃത്തിക്ക് കൊണ്ടോയാ മതി അല്ലാതെ വേറെ പൊർ ത്തുള്ള നായകളുമായിട്ട് എടപെടാനുള്ളര അവസരം ഉണ്ടാക്കാതെ നമ്മടെ വീട്ടിനകത്ത് തന്നെ
ആഹ് ആഹ്. ആണല്ലേ ആഹ് ഇവിടെ അങ്ങനെ അതിനെപ്പറ്റിയൊന്നും വല്ല്യ ധാരണയൊന്നും ഇല്ല.
ഇവിടെ ഇല്ലായിരുന്നു ഞാൻ പിന്നെ നമ്മുടെ ഒരു ഇതിനന് വേണ്ടി അങ്ങ് വാങ്ങിച്ചു. പിന്നെ അറിയാലൊ ഇവിടാണെങ്കി തൊറന്നിട്ട സ്ഥല ഞങ്ങള വല്ല്യ ഗെയ്റ്റൊന്നുംമില്ല അപ്പൊ ഞമ്മള് കൂട് വാങ്ങി ച്ച് വൽതായിട്ട് തൊർന്ന് വീട്ടാൽ തന്നെ നമ്മൾ അയ്ന്റെ കൂടെ നിക്കും. ദൂരെ ഒന്നും പോവാൻ സമ്മയ്ക്കത്തില്ല.
എന്നും വാക്സിൻ വാക്സിൻ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ആഹ് ഇ ഒന്നില് ഇതിനെ എന്തേങ്കലും അസുഖം വന്നാ അതിനെന്ത് അത് ചത്തു പോവാനും മരിച്ച് പോവാനും ചാൻസ്ണ്ട്. അപ്പൊ നമ്മ അല്ലെങ്കിൽ അസുഖം അപ്പ പെട്ടെന്ന് ചത്തോവും അല്ലെങ്കില് അതെന് അസു സുഖം വന്നിങ്ങനെ കെടക്കും അല്ലെങ്കി നമുക്കും അത് പകരും. ആഹ് അത് കൊർച്ച് ഇപ്പഴാണെങ്കി എന്തോ?
റിസ്കാല്ലേ?
ആഹ് നല്ല റിസ്ക്കാണ് അപ്പൊ വെറ്തെ നമ്മളങ്ങനൊരു റിസ്ക് എട്ക്കാണ്ടല്ലോ.
ഉം.
എല്ലാരും ഇതന്നെ പട്ടി വാങ്ങിച്ചപ്പോ പർഞ്ഞത് കുത്തി വെപ്പിക്കണം കുത്തി വെപ്പിക്കണോം.
അതെ അതെ ഇതിനെ ഇങ്ങനെ കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ?
അത് നമ്മുടെ സോപ്പോ അങ്ങനെയൊന്നും ഇട്ട് കുളിപ്പിക്ക്യാ ൻ പറ്റത്തില്ല ഇതിന്റേതായിട്ടുള്ള സധ
കുപ്പിക്ക്ന്നോണ്ട് കുഴപോണ്ടോ?
അയ്യോ എന്നും കുളിപ്പിക്കര്ത് നമ്മള് ആയ്ച്ചേൽ ഒരിക്കെ അവര് പറയുന്നത് മാ കുഞ്ഞു പട്ടിക്കുട്ടികളാകുമ്പോ മാസത്തിലൊരിക്കലെന്നാ പറയ്ന്നത്. പിന്നെ നമ്മള് ആഴ്ചയിൽ ഒരിക്കല് കുളിപ്പിക്കുന്നുണ്ട്
ആണല്ലേ ആഹ് ആഹ് ആഹ
അതോണ്ട് നമ്മൾ ഇതിനായിട്ട് ഷാംപൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വേറെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചാ ഇതിന് രോമങ്ങളൊ ക്കെ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ്ണ്ട്
ഓഹ് ഓഹ്
അപ്പൊ നമ്മളായിട്ട് എന്തിനാ വെറുതെ അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെയാ പിന്നെ ഈ മഴയൊക്കെ ആയോണ്ടേ കൂടുതലും വെളിയിൽ ഇറക്കരുത്
ആണല്ലേ ആ വെള്ളത്തിൽ കൂടി പകരുന്ന അസുഖങ്ങളൊക്കെ വരുവല്ലോ
ആഹ് അസുഖങ്ങള് മാത്രോ ചെള്ളും അതുപോലെ തന്നെ കൊറേ ഈ മഴ വെള്ളം നനഞ്ഞാ പിന്നെ സ്മെല്ല് കൂടുലടു
ആണല്ലേ ആഹ് ഇപ്പ ഈ അകത്തിട്ട് വളർത്തുന്ന അതെ അകത്തിട്ട് വളർത്തുന്ന കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഏഹ് അകത്തിട്ട് വളർത്തുവാണെങ്കിൽ നമ്മൾ അതുപോലെ ഭയങ്കര ഹൈജീൻ ആയിട്ട് കൊണ്ടുപോയി നടക്കണം ഭയങ്കര വൃത്തിയാവണം നമ്മള് അപ്പൊ നമ്മള് എപ്പഴും അതിനെ എന്താ കൂടുതൽ മണ്ണില് എറക്കിയാ അത് നമ്മള് അകത്തിട്ട വളർത്തുന്നെങ്കിൽ കൂടുതലും മണ്ണില് എറക്കാൻ പാടില്ല മണ്ണിലിറങ്ങിയാൽ തന്നെ പിന്നെ കുളിപ്പിച്ചിട്ടേ അകത്ത് കേറ്റാനും പാടുള്ളൂ
ഓഹ് ഓഹ്
അതുപോലെ നമ്മള് കൂടുതലും അത് മാത്രമല്ല ഇതിന്റെ രോമങ്ങളൊക്കെ പൊഴിയും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊ ക്കെ നമ്മള് ശ്രദ്ധിക്കണം ഈ ചീപ്പൊക്കെ വാങ്ങിച്ച് ഇതിനെ രോമങ്ങൾ ചീകിക്കൊണ്ടേ നമ്മളിരിക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൊടുമ്പഴും ഇത് ഈ തുണിയിലൊക്കെ തൊടുമ്പഴത്തേക്ക് ഇതിന് രോ മങ്ങള് നിറച്ചങ്ങ് പാ പടരും
ഓഹോ അങ്ങനെയാല്ലേ
അതെ അതെ
എന്നിട്ട് പിന്നെ ഏതാ നിങ്ങളടെ വീട്ടിലത്തെ പട്ടിയുടെ പേരെന്താ
ലൂയി ലൂയി എന്ന പേര്
ആണല്ലേ ആഹ് അതിന്റെ ബ്രീഡ് വല്ലോം കിട്ടാൻ കാണോ
ആഹ് പോവാൻ പറയ് നീ
ആഹ് അല്ല എന്തെങ്കിലും ആഹ് വേറെ അതിന്റെ തന്നെ കുട്ടികള് വല്ലോം
ഞാനൊന്ന് അന്വേഷിക്കാം ഞൻ ഇവിടെ ആൾക്കാരോടൊക്കെ ചോദിക്കാം ഇവിടെ കൊറെ ആൾക്കാര് ഉണ്ട് നമ്മുടെ ചുറ്റും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്
ആണല്ലേ ആഹ് കിട്ടുമ്പോ ഒരെണ്ണം ആഹ് ഒന്ന് അറിയിക്കണേ
ആഹ് അറിയിക്കാം
വീട്ടിലത്തേക്ക് വീട്ടിൽ പട്ടി വേണോന്ന് ഭയങ്കര നിർബന്ധം
ആഹ് അപ്പൊ ഞാൻ തെരക്കിയിട്ട് എന്നാ പറയാം
ഓക്കെ ഓക്കെ ഓക്കെ എന്നാ ശെരി എന്നാ ഓക്കെ ഓക്കെ ശരി വച്ചോ ശരി